ഹലോ കേക്ക്ന്നുണ്ടാ?
ആഹ്
ആഹ് പറയൂ എന്തുണ്ട് വിശേഷം?
സുഖാണ് എന്താ മഴല്യ രാവിലെ ചെർതായിട്ടുണ്ടായിനു
ആണോ ഓഹ് ഇവിടെ ഫുള്ള് മഴയായിരുന്നു.
ഫുള്ളാ ഇന്ന് ഉച്ചന്റെഷൊക്കെ?
ആഹ് ഇന്ന് രാവിലൊ തോട്ടെ മഴയാണ്
ഇബടെ ഇന്നലെ നല്ല മയേനു.
ഇന്ന് പിന്നെ അങ്ങനെ ഇണ്ടായിട്ട്ല്ല ഇന്നലെ പൊർത്തെർങ്ങാൻ കൈഞ്ഞീല്ല
ഇവടെ ഇന്നലെ പിന്നെയും കൊറച്ച് കൊറച്ചെ ഉണ്ടായിരുന്നു ഇവിടെ. ഇന്ന് പിന്നെ രാവില തോട്ടേ മഴ ജോലിക്കോവാൻ പറ്റാത്ത പോലത്തെ മഴയായിപ്പോയി.
ജോലിക്കൊന്നും പോയിട്ടില്ലേ ഇന്നിട്ട്.
ല്ല ഇന്ന് ജോ ജോലി ഉണ്ടായിരുന്നു പക്ഷേ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു ജോലിടെ അതുകൊണ്ട്. ഇന്ന് ജോലിക്ക് പോണ്ടായിരുന്നു ട്രെയിനിങ് സ്ഥലത്തായിരുന്നു.
ആഹ് ഇന്ന് ഉച്ചന്റേശം നല്ല വെയിലേന്നു.
ഓഹ് ആഹ് ഇവിടെ വെയിലൊന്നും തെളിഞ്ഞിട്ടേയില്ല.
നല്ല കാലാവസ്ഥേണ് ഇന്നലയ്നും വാണ്ടീട്ട്.
ആഹ്.
പൊർത്ത്ക്കാണ്ട് എർങ്ങാൻ പറ്റാത്ത മഴേനി.
ഓഹ് ഇന്നാ അതോ ഇന്നലേ.
ഉം വള്ളെക്കെ അവിടെ നല്ലം മൂടോ മഴെയ്താല്.
ഇല്ല ഇല്ല അങ്ങനെ പ്രശ്ന ഇല്ല നമ്മള് കൊറച്ച് പൊക്ക പ്രദേശാണ്.
ആഹ്.
അതോണ്ട് അങ്ങനെ പ്രശ്ന ഇല്ല. പിന്നെ ആറിൻ്റെയൊക്കെ സൈഡില് ഏഹ് കൊർച്ചൊക്കെ വെള്ളം പൊങ്ങും വെള്ള പ്രശ്നല്ല.
നമ്മക്ക് പ്രശ്നല്ല നമ്മള് സേഫാ. അവിടെ എങ്ങനെയാ വെള്ളം കേറുന്ന പ്രദേശാ?
ഇല്ല അങ്ങനെ മുറ്റത്തൊക്കെ ചെറുതായിട്ട് വള്ള ഇണ്ടാവും പിന്നെ തോട്ണ്ട് തോട്ന്ന്ങ്ങനെ. മുറ്റത്ത്ക്ക് അട്ക്കൂല്ല റോട്ടിന്റെ നേരെ മുന്നിലെന്നെ തോട്
ഓഹ് ആഹാ.
ഇവ്ടെ ഒര് കുന്നായതോണ്ടെ കൊർച്ച് താഴേക്ക് വെള്ളം കടക്കും.
ഓഹ് ആഹ് നമ്മ
മുന്ന്കൂടി ഒയ്ക്ണ തോടുണ്ട് ചെറ്യെ തോട് ചെറ്യെ തോടെയ് മുന്ന്.
അഹ് ഓഹ് ആഹ്
അപ്പൊ ഇങ്ങട് കട്ക്കൂല മുറ്റത്ത്ക്ക്. കൊർച്ച് അടിലായിട്ട് താന്ന സ്ഥലായിട്ട് അവിടെ കയറും. അമ്മളെ വീടിന്റെല്ല ഒരു നാല് വീട് തായെ.
ഓഹ് ശരി ശരി അന്നേരം പിന്നെ മറ്റ് പ്രശ്നല്ല ആഹ്
ആഹ് കൊഴപ്പല്ല ഉം പൊയന്റെ അടുത്തൊന്നു അല്ല പോയൊന്നുല്ല സാധ കയിത്തോട്
ആഹ് അന്നേരം പിന്നെ ഒരുപാട് വെള്ളം കയറ അങ്ങനെ പരിപാടിയൊന്നും വരത്തില്ലല്ലോ
ഉം എന്താ ഭക്ഷണം കഴിക്കാനായോ ഭക്ഷണം കഴിക്കാനായോ
ഇല്ല കഴിക്കണം ടൈമായി വരുന്നു കഴിക്കണം എട്ടര അല്ലേ ആയുള്ളൂ
ഉം
ഓഹ് ഭക്ഷണം കഴിഞ്ഞാ
ഇല്ല കഴിഞ്ഞിട്ടില്ല കൊറച്ച്മ്പാട ആവും വെറുതെ ഫോണിലിങ്ങനെ ആഹ് സുഖാണ്
ആഹ് എന്താ ഫ്രീ ടൈമിലൊക്കെ എന്താ ചെയ്യുന്നെ
ഇല്ല ഒന്നുമില്ല വീട്ടിൽ ജോലി എടുത്ത്
ഓഹ് ജോലിത്തിരക്ക് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഹോബീസിനൊന്നും ടൈമട്ടാറില്ലല്ലേ
എങ്ങനെ
വേറെ ഹോബീസിനൊന്നുംടൈം കിട്ടറില്ലന്ന്
ഇല്ല ട്ടേ ഇല്ല ഇപ്പം വീട്ടത്ത് ജോലി എടുത്തു ട്ടങ്ങനെ ചെയ്യും പിന്നെ ഫോണുണ്ടല്ലോ അപ്പൊ ഫോണിലിങ്ങനെ കുത്തിരിക്കും
ആഹ് ഇപ്പോം പിന്നെ എല്ലായിടും ഫോണായതു കൊണ്ട് പിന്നെ ടൈമോ ഒന്ന് അറിയാം അല്ലേ ഇത്തിരി ടൈം കിട്ടുമ്പഴത്തേക്കന് ഫോണ് ആവും ഉം അതെ അതെ ഇപ്പോ അത് ഫോണ് കിട്ടിയ പിന്നെയാ ഫോണ് കിട്ടിയ പിന്നെ എല്ലാർക്കും
ആഹ് നേരം പോകയും ചെയ്യും
അതെ അതെ അതെ കുറച്ച് ടൈം കിട്ടിയാൽ നമുക്ക് വേറെന്നും ചെയ്യാതെ ഫോണിൽ തന്നെ നോക്കിയിരിക്കാം ആ ടൈമങ്ങ് പോയി കിട്ടുവല്ലോ പക്ഷെ ഹെൽത്തിന് ഒക്കെല്ലത് ഹെൽത്ത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും കുറച്ച് കഴിയുമ്പോ
ഇല്ല വീട്ടില് നമ്മള് പുറത്തൊക്കെ ഇറങ്ങി അങ്ങനെ ജോലിയൊക്കെ എടുക്കും പുറത്തത്തെ വീട്ടില് തൊടിയില് ആ എന്ത് ആഹ് അത്ങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഴ കൊത്തി കളിച്ചിട്ട് കുഴിച്ചിട്ടിട്ടൊക്കെ അങ്ങനെയൊക്കെ
ആഹ് ആഹ് ആഹ് അ ഈദ് പോലെ പൂന്തോട്ടം പോലയോ അതോ കൃഷി ഇതായിട്ട് കൃഷിയായിട്ടുണ്ടോ
കൃഷിന്നെ വാഴ അങ്ങനെയൊക്കെ കുഴിച്ചിടും പിന്നെ തൈകള് അങ്ങനെ മുളക് പച്ച ച്ചമുളക്, വൈതനങ്ങ, തക്കാളി അങ്ങനെ വെണ്ട
പക്ഷെ നമുക്കിവിടെ പറമ്പ് അങ്ങനെ ഇല്ല അതുകൊണ്ട് നമുക്കങ്ങനെ കൃഷിയും പരിപാടികളൊന്നും ചെയ്യാനുള്ള ഓപ്ഷന് ഇില്ല
ആഹ് ഇത് വായവിടമല്ല അങ്ങനെ വെക്കും ഓരോന്ന് ഇങ്ങനെ ഒന്ന് കൊലക്കുമ്പോ ഒന്ന് കൊലക്കും ഇങ്ങനെ
ഓഹ് ഓഹ് ഓഹ് അതെങ്ങനെ കൃഷിയായിട്ട് വെക്കുന്നതാണോ അതോ പുറത്ത് കൊടുക്കാനാണോ നമുക്ക് വിട്ട് ഉപയോഗിക്കാനോ
പൊറത്ത് കൊടുക്കും വലുതാണെങ്കില് നമ്മളിങ്ങനെ നമ്മള് ഈ സ്ഥലത്ത് ഇങ്ങനെ ത്തിങ്ങനെ അവിടി ഇവടിം വെക്കുന്നതാണേ
പിന്നെ അത് ഒന്നായിട്ട് വല്ല്യ വല്ല്യതൊക്കൊവുമ്പോ നമ്മള് തിന്നാൻ കഴിയും ഇല്ല അങ്ങനെ ആളില്ലാത്തൊണ്ട് അതൊക്കെ പിന്നെ നമ്മള് അതുകൊണ്ട് പിന്നെ കുറച്ച് വാങ്ങിയാലും ഇ ഇണ്ട് ഇവിടെ അങ്ങനെ ഒന്ന് വറ്റുമോ ഒന്ന് അങ്ങനെ ചെറുതൊക്കെ നമ്മള് വിടെ വെക്കും ക്കും നല്ലത്
വലുതക്കെ ആണേൽ കൊടുക്കല്ലേ ആഹ് അന്നേരം നമുക്ക് വരുമാനമായി നമ്മുടെ വീട്ടിലോട്ടുള്ള ഉപയോഗത്തിനുമായി ല്ലേ പച്ചക്കറി തോട്ടം പച്ചക്കറി തോട്ടൊക്കെ ഇണ്ടോ
തോട്ടായിട്ടല്ല ചെറുതായിച്ചേ നമ്മളിങ്ങന അമ്മക്ക ഇങ്ങനെ ഒന്ന്േ ഇതാക്കുമ്പോ ഒന്നെ അങ്ങനെ
ആഹ് ചെറിയ രീതിയിലല്ലേ നമ്മുടെ ആവശ്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലേ
ആഹ് അടുക്കള തോട്ടം പച്ചക്കറിത്തോട്ടംല്ല
ആഹ് അല്ല ഞാനത് ഉദ്ദേശിച്ച നമ്മുടെ വീട്ടിലോട്ട് ആവശ്യത്തിന് ഉപയോഗിക്കാ ക്കാൻ പറ്റുന്ന രീതിൽ കുറച്ചൊക്കെ നല്ലതല്ലേ നമ്മൾ പുറത്ത്നിന്ന് വിഷഅടിച്ച സാധന ഒന്നും മേടിക്കേണ്ടല്ലോ
ആഹ് അതേ മാതിരി ഇങ്ങനെ ചെറുതായിട്ടൊക്കെ അങ്ങനെ
സാധങ്ങളൊക്കെ അല്ലേ വരണേ
ആഹ് പിന്നെ ഈ കോഴിക്കളുണ്ട് അപ്പൊ കോഴിക്കൾ ഈ ഇങ്ങനെ നമ്മള് കുഴിച്ചിട്ട് ഉണ്ടാക്കിയതിങ്ങനെ ചെറുതാവുമ്പോത്തേന് കൊത്തിക്കാണ്ടേ അപ്പൊ ഒരു ബുദ്ധിമുട്ടാണ് ഓല ഇങ്ങനെ മുളച്ച് വരണ്ടേനേ
ആഹ് അത് മൊത്തം കൊത്ത്
കൊത്തി കൊത്തി പിന്നെ ഉം പിന്നെ ഓല കൂട്ടിലടച്ച് ഓല എപ്പോഴെങ്കിലൊക്കെ വലിയ കൂടാണ് അതില് ഇങ്ങനെ വളർത്തിണ്ടാണ് വിടാതെ പിന്നെ നമ്മുക്ക് ഓല് ഇങ്ങനെ അച്ഛ്ണ്ടാക്കിട്ടേ
ഉം ഉം
അവിടെങ്ങന ഭയങ്കര നാട്ടിൻ പ്രദേശാ
ആഹ് ഇവിടെ ടൗൺ ഏരിയല്ല
സമാധാന ഒക്കെ ഉണ്ടാവുല്ലേ കുറച്ച് നല്ല വായു വെള്ളമൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും
ഉം അവിടെന്താ
നമ്മളിവിടെ കുറച്ച് ആഹ് ഒരു ടൗണിന്റെ അടുത്താ
ആഹ് ഇവിടെ ടൗണല്ല
ആഹ് നമ്മുക്ക് കുറച്ച് ടൗണിനടുത്ത അന്നരം കുറച്ച് വണ്ടികളുടെ തിരക്കും ഒക്കെയാട്ടാ
ആഹ് ഇത് വണ്ടി ഒന്നും അങ്ങനെ ഇത് ചെറിയ റോഡാണ് സാധാ കോൺക്രീറ്റ് റോഡ്
ആഹ് ആഹ്
മെയിൻ റൂട്ട്ന്ന് കോൺക്രീറ്റിലോട്ട് ഉള്ളക്കണ്ടേ പിന്നെ വെള്ളം അതേ അങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ വെള്ളച്ചാട്ടത്തിന്റെ മതിൽ ചെറുതായിട്ട് ആഹ് ഇനി കുറച്ച് കഴിഞ്ഞപ്പ വെള്ളം അങ്ങനെ വരുന്നേള്ളൂ അത് അതിനത്ര ഈ അഴുക്ക് വെള്ളയിക്കാരം അതായത് തോട്ടൊക്കെ വേസ്റ്റൊക്കെ കവറു കുത്തി ഒലിച്ചിട്ട് ഇനി ആൾക്കാര് കാണാൻ വരും കാഴ്ചക്കാര് ആഹ് കാഴ്ചക്കാര് വരും ഇനി വെള്ളച്ചാട്ടം കാണാൻ ആഹ്
ഓ അടിപൊളി ആഹ് ആഹ് ആഹ് അത് അടിപൊളി ആണല്ലോ നമ്മുക്ക് ഇവിടുന്ന് അങ്ങനെ കുറച്ച് ഉള്ളേരിയൊക്കെ പോണോന്നുണ്ടെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ പോണം അങ്ങനെയാകുമ്പം കുറച്ച് ഉള്ളിലോട്ട് പോകും
ആഹ് അത് അവിടെ നിങ്ങള് താമസിക്കുമ്പം എപ്പോഴും കണ്ട് കണ്ട് നിങ്ങക്കത് പഴകിയല്ലോ പുറത്ത് അതാ പുതിയ ആഴ്ചയായതുകൊണ്ട് നല്ല രസായിരിക്കും
ആഹ്‌
നമ്മുടെ ഈ ടൗണിന്റെടുത്ത് കിടക്കുന്നവർക്ക് അങ്ങനെ കാണുമ്പോ നല്ല രസാണ് നമക്ക് അങ്ങനെ എപ്പളൊന്നും കാണാൻ പറ്റ് ല്ലല്ലോ ഇപ്പത് കാണുമ്പോൾ നല്ല രസ-
എങ്ങനെ? ഏഹ്‌ അഞ്ച്കോയിമുട്ട അല്ല എങ്ങനെ? ഹലോ
ആ ഹലോ
ആഹ്‌ കേൾക്ക്ണില്ല്യേ?
കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്.
ഇപ്പകൺട്ട് പിനെന്താ.
വേറെന്താ ഞ്ഞമ്മളിങ്ങനെ- ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിരിക്കായിരുന്നു ഇനിപ്പം ഫുടൊക്കെ കഴിക്കണം. അങ്ങനെയൊക്കെ കൊറച്ച് പരിപാടികള്
കളിക്കാൻ പോവ്ണ്ടാവും.
ഉം കളിക്കാൻ പോവുന്നുണ്ട് നമ്മള് പ്രൊഫഷണലായിട്ട് കളിക്ക്‌ന്നെയാ അപ്പം പ്രാക്ട്ടീസ്- ത്തും അല്ലാതെ തൊടിലുള്ള കളിയും ഒക്കെയായിട്ട് അങ്ങനെ പോകുന്നുണ്ട്.
ആഹ്‌ ഇപ്പിഞ്ഞി മറ്റേ തൊടങ്ങാണല്ലോ സെമി ഫൈൻ ഇത്.
ആഹ്‌ ഫിഫാടെ വേൾഡ്കപ്പ് തൊടങ്ങാ നാളെ തൊട്ട് പയ്നൊന്നാന്തി തൊട്ട് ഫിഫ വേൾഡ്കപ്പ് തൊടങ്ങാ. അപ്പ അത് അടിപൊളി പരിപാടിയാണല്ലോ ഇനി കൊറച്ച് ന്നാളത്തേക്ക് എല്ലാം ഫുട്ബോൾ ന്റെ പൊറകില. ഹലോ
ഹലോ
കേക്ക് ആഹ്‌ കേക്ക്‌ണ്ടോ? ആഹ്‌ ഓക്കെ കണ്ടു റൈ
എന്നാ തൊടങ്ങ്ണ്.
നാളെ തൊടങ്ങും പയ്നൊന്നാന്തി തൊട്ടാ തൊടങ്ങാ. നാളെ തൊട്ട് ഉം ഇനിപ്പൊരു ഒരൊന്നൊന്നര മാസത്തേ ഇനി ഫുള്ള് ഫുട്ബോൾ വെര്ണ പരിപാടിയായിരിക്കും കേരള ഒ- ട്ട്ക്ക്‌ ഫുട്ബോളിൻ്റെ പരിപാടിയെനെ.
അ ആഹ്‌
രസായിരിക്കും.
നാല് വർഷത്തിൻ്റെ അകത്തല്ലേ വരുന്നൊള്ളൂ അപ്പോഅതുകൊണ്ട് എല്ലാരും ഭയങ്കര ആഘോഷാ- ഇബ്രോട്ട് മറ്റേ പ്രശ്നല്ലാട്ടോ. ഇവ്ടോട്ട് വെല്യ ഇതില്ല.
അ ആഹ്‌
കൊറച്ച് നോർത്ത് ഭാഗത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് നല്ല അ ആക് ആക്റ്റീവാണെല്ലാരും ഇവടെ പഷെ അത്ര ആക്റ്റീവല്ല.
ഉം
അവണ് നോർത്ത് ഭാഗത്തോട്ടല്ലേ കൊറച്ചുടെ ഫുട്ബോള്- ആഹ്‌ സെൻട്രൽ ചെയ്തേക്ക്‌ന്നെ ഇവിടെ പക്ഷെ അത്രെയില്ലാ.
അ ആഹ്‌
ഇത് ഇപ്പൊ വേൾഡ് കപ്പൊക്കെ വെരുമ്പം ഓക്കെയാണ് ഇവടെ.
ആഹ്‌
ഞ്ഞ ഓഹ്‌ ആയി ടൈമായോ പത്ത് ആഹ് ഓക്കെ ഓക്കെ
ആഹ് ഓക്കെ